ന്തൊക്കെ വിശേഷം
ത്താനം ഹും
നോമ്പക്കത്തോർന്നോ
ഓ നോമ്പ് തൊറന്നു
എന്തേർന്നു സ്പെഷ്യല്
നമ്മള് പുലാവില്ലേ സേമിയം കൊണ്ടില്ലേ അത് സേമിയ പുലാവ് ഉം അല്ല ഞാനേ ശേ സൂപ്പ് ഇണ്ടാക്കാര്തികാണ്ട്
ആ
ഓര് നമ്മളെ ഓഡ്സോണ്ട് ആ അതിണ്ടാ തി പോയിട്ടില്ല കിച്ചണിക് പോകണുള്ളൂ ഒന്ന് നിസ്കരിക്കെട്ട് കണ്ടേ കരം കഴിഞ്ഞിട്ട് അ പിന്നെ അത് വെശ്ന്നിട്ടില്ലല്ലോ വൈകുന്നേരം കയിച്ചോണ്ടേ ഞാൻ ആക്കും പോലെ മതി കിടക്കനണക്ക് നേരം വൈകും പന്ത്രണിക്കാവും ആഹ് അപ്പൊ വൈകുന്നേരം അങ്ങനെ കഴിച്ചോണ്ട് പിന്നെ പൊറോട്ട വാങ്ങീനു നാളെ നാളിനി പരിപാടിയാണ് നോമ്പുതുറ
എവിടെ
നാത്തൂൻ്റെടെ
ഏ
ആഹ് അ പിന്നെ ആഹ് അങ്ങ മുഹറംപത്തിന് അവിടെ എവിടെ എവിടെലും ഇണ്ടാവും ആഹ് അങ്ങനെ അപ്പൊ ആഹ് എല്ലാ പ്രായ ഇ തറവാട്ടില് അല്ലെങ്കി അങ്ങനെ എവിടെലൊക്കെണ്ടാവും ഓ പിന്നെ നാളെങ്ങ് അവിടെയാകുമ്പോ അവിട ഇവിടെന്ന് നോക്കണ്ടല്ലോ
ആഹ് അതെ
ആഹ് രാവിലെ പോകേണ്ടി വരും എല്ലാരും ഇപ്പം പോവാംര്ന്നാണ്ട് രാവിലെ പോണ്ടി വെരും അതായിത് സഹായിക്കണ്ടേ ഞാൻ വണ്ടിമേൽ പോകലുണ്ട് പിന്നെ മക്കളപ്പളോ അല്ലേ അങ്ങനെ പോവും അല്ല തറവാട്ട്ത്തോല്ണ്ടെങ്കി പിന്നെ ഒരുമിച്ച് പോവും ഞങ്ങളോക്ക് ഉം അല്ലങ്കിൽ പിന്നെ ഞാന് വണ്ടിമ്മേ പോവും
ആ
ഉം പിന്നന്താ ഫുഡയിച്ചോ
ഫുഡ്ഴിച്ചിട്ടില്ല നോമ്പോറന്ന്
പിന്നെ ആ തന്നെ ഏ ഞാന് നിസ്കാരം കഴിഞ്ഞാ പിന്നെ ഒന്ന് അത് നോക്കണ്ടല്ലോ അപ്പ ഞാനേ ആ പെട്ടെന്ന് അത് അല്ലെങ്കി അത്ങ്ങനെ നീണ്ട് പോവും അപ്പ ഞാൻ ബാങ്കോടുത്ത് പെട്ടെന്ന് അത് കഴിച്ചു അല്ല പിന്നെമ്മള് ആ ആ ഇനിക്കത് ഗതിയേടാണ് ഇന്ക്ക് അപ്പള് കയ്യണം അല്ലെങ്കി ഒര് സ ഒര് എന്തോ ക്കെ എന്തൊക്കെ ചെയ്യാണ്ട് ചെയ്യാണ്ട്ന്ന്ള്ളൊര് ഇതാണ് അതാട് കഴിഞ്ഞ്ട്ട് കഴിഞ്ഞാ പിന്നെമ്മള് ഫ്രീയായി
ആ
ഞാൻ അവിട്ന്ന് നിക്കൂല അവിടത്തന്നെട് ഇരിക്കും ആ പിന്നെ ചെറി മക്കളൊക്കെണ്ടാവുമ്പോ പിന്നെ
ആ ഞാനയ്ന് ഉപ്പാക്ക് ഓട്സ്ണ്ടാക്കാൻ പോയി നി മഹരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ പോയി പിന്നെ മൂത്തച്ഛ വന്ന് പിന്നെങ്ങനെ കുത്തർന്ന്
ആഹ് അങ്ങനെ ആവുമ്പോ പിന്നെ പറ്റൂലല്ലോ അപ്പ ഞാനിങ്ങനെ ഇനിപ്പോ കൊറ ച്ചയ്ഞ്ഞ്ട്ടല്ലേ വാണ്ടിരാ അപ്പൊ പിന്നെ ആക്കംപോലെ പോയാ മതിലോ എത്തെങ്കിലൊക്കെ ചെറിയൊരിത് മതില്ലോ ഹെവി ആയിട്ട് കഴിച്ചല്ലോ ചെറിയ ലൈറ്റ് ആയിട്ട് എന്തേലും ഇണ്ടാക്കാകര്തിക്കാണ്ട് ഉം
പിന്നെ മക്കളൊക്കെ എടെ പോയി കളിക്കാൻ പോയോ
ആര്
മക്കളൊക്കെ പഠിക്കാണോ
ഏയ് ഓ ചെറ്തിന്റെ കഴിഞ്ഞു ഓന് നാളെ ഒയിവല്ലേ അപ്പൊ പിന്നെ ഒന്നും നോക്കിട്ടില്ല വെറ് ഒരു ക്ലാസേട്ടു അടെട്ത്തേച്ചു മറ്റൾക്ക് പിന്നെ പഠിക്കാനൊന്നില്ലല്ലോ കോളേജ് ല്ലേ ഒന്നിന്റെ കഴിഞ്ഞ ആ ആ അതെ പിന്നെ ഇന്നും നാളെയും ഒന്നും ഇല്ലാണോ തീരെ നോക്കൂലല്ലോ എഴുതാല്ലും കൂടി നോക്കൂല ഇ നാളെക്കെ തെളിയുകയാണ് മറ്റേരും പിന്നെ കഴിക്കും
സ്റ്റഡി ലീവാ
അല്ല ഇന്ന് ആള് എന്താ അറില്ല എന്തോ പരിപാടി എന്തോ ആാണ്
ഏ
അപ്പ മ നാളെ പിന്നെ നമ്മക്ക് പൊതു അവ തിയല്ലേ ആഹ് ആഹ് അതാണ് നാളെ ഇന്ന് പിന്നെ എന്തോ പരിപാടി ആഹ് അവനി അതേ പറഞ്ഞു ശരി ഉണ്ടാവന്ന് ഉം
പിന്നെപ്പോന്നെ പാരൻസ് പാരൻറ്സ് മീറ്റിംഗ് ആയില്ലെ ശനിയാഴ്ച്ച ഒന്നിനും രണ്ടിനും മീറ്റിംഗ് പിന്നെ തിങ്കളു മുതല് പേരന്റ്സ് മീറ്റിങ്ങും തുടങ്ങി
ആഹ് ഉം പിന്നെന്താ
വേറെന്താ അങ്ങനെ പോണു പിന്നെ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവോ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരല്ണ്ടാ
ഇവിടെ ഓ എടക്കടക് ഉണ്ടാവും അല്ലെ വീട്ട്ത്തോല് അങ്ങനെ ആരെങ്കിലുക്കെ ഉണ്ടാവും തറവാട്ട്ത്തോലോ തറവാട്ടില് കുറെ ആൾക്കാരല്ലല്ലോ ഇളച്ചയാള് ഒക്കെ ഇണ്ട് എക്ക് മൂന്ന് ഇളച്ച ആൾ അപ്പൊ പിന്നെ
ആ
കോലൊക്കെ പോയി ആ എടക്ക ഈ ശനി ഞായറൊക്കെ ആവുമ്പോ ഒന്ന് വെറുത വരും എല്ലാം പിന്നെ അല്ല വീട്ടിക്ക് ടപോകും ഈ ആഴ്ച ഞാൻ പറഞ്ഞ പനിയേനു വീട്ടക്ക് പോയി പിന്നെ
എത്ര ദിവസം നിന്നു
ഷെനിം ഞായറും തിങ്കളാവുമ്പോ പിന്നെ ക്ലാസ്സ് ഉണ്ടാവുല്ലോ പിന്നെ എല്ലാരും എല്ലാരും ഉണ്ടാവും വീട്ടില് പോകുമ്പോ പിന്നെ എല്ലാരും ഇണ്ടാവും
ഇവിടെ പനി ആയിനൂ മോൾക്കൊക്കെ തിങ്കളാഴ്ച സ്കൂളിലൊന്നും പോയിട്ടില്ലേന്നു
ഈ അ തണുത്ത മഴ ആയോണ്ടപ്പോ എല്ലാർക്കും പനി ആ
ഈ രണ്ട് കാലാവസ്ഥ ആയാ തന്നെ പണിയാ ഏതേലും ഒന്നേ പറ്റൂള്ളൂ
പിന്നെ നമ്മൾ തണുത്തുള്ളയ കുടിക്കും ഞങ്ങ തണുത്തുള്ളേ കുടിക്കോള്ളൂ പിന്നെ പറയും വേണ്ടല്ലോ ഞങ്ങക്ക് ദാഹം മാറണെങ്കിൽ തണുത്തുള്ള കുടിക്കണം അല്ലാതെ ചെടുവെള്ളന്നും പറ്റൂല്ല അപ്പൊ പിന്നെ
ഞാനിപ്പോ ഫ്രീസറിലാ വെച്ചീനെ ജ്യൂസ് അടിച്ചാണ്ട് നോമ്പുറ ഞാൻ ഇത് ഞാൻ ആറര കടിച്ചതേ
അപ്പൊ പിന്നെ കുഴപ്പം ഇണ്ടാവില്ല അപ്പൊ അത്ര ഇതായിട്ട്ണ്ടാവുമല്ലോ ഉം ആ ഞാൻ അതിന് വെള്ളം നല്ല തണുപ്പിൽ എടുക്കും അങ്ങനെ ആകുമ്പോ പിന്നെ ഇത്തിരി പാലും തണുപ്പും ഉണ്ടാവല്ലോ പാലും തണുപ്പ് പിള്ള തന്നെക്കാരം ഫ്രിഡ്ജിൽ തന്നെയ്ക്കാരം അപ്പൊ ആയിനിക്ക് പിന്നെ വെക്കേണ്ട ആവേശം
ഇല്ല
പിന്നെന്താ
ചക്ക മാങ്ങിയൊക്കെ ഇണ്ടോങ്ങളോട്
ഓ ചക്ക ഇന്നലെ ചക്ക ഞാൻ പർഞ്ഞിലേ വർത്ത്ങ്ങാണ്ട് അത് ഫ്രിഡ്ജില് അട്ക്ക്ട്ട് ഇഞ്ഞും പൊരിക്കാണ്ട് അത് രണ്ട് പാത്രത്തിലാണ്ട് അരിഞ്ഞ് വെച്ച്ണ്
ഏ അപ്പൊ അങ്ങനെ അര്ഞ്ഞച്ചാല് പുളിപ് വര്ല്ലേ.
ഇല്ല. ഞാന് ര കൊ കൊറേ ഒന്നില്ല. നമ്മൾ രണ്ടീസത്തിനൊക്കെള്ളൂ നമ്മള് കൊറേ ദിവസത്തിനൊന്ന് വെച്ചാ ഇല്ലില്ല ചെർതായിട്ടൊള്ളൂ അത് നമ്മള് ഫ്രിഡ്ജില് വെച്ച് കൈഞ്ഞ പിന്നേ മധ് രി ച്ചൊന്നില്ലല്ലോ. നമ്മള് പൊർത്ത് വച്ചാലല്ലേ മധ് രിച്ചോള്ളൂ.
ആഹ്. എവ്ട്തെ ചക്ക
അത് ഇവടെണ്ട്. ഇന്റെ ഇവിടെണ്ട് പിന്നെ വീട്ട്ന്നും കിട്ടി. അങ്ങനെ അല്ല അവിട്ന്നും ഇവട്ന്നൊക്കെ ങ്ങനെ കിട്ടും പിന്നെ ഇവടെണ്ടായിനു ഇവടെ കൊറേണ്ടായിനു. പ്പ ഒന്നും കൂടിഒള്ളു ഒന്നണ്ട് അവസാനായിറ്റ് ഈ കൊല്ലത് ത്തെ. അത് മൂത്തീല്ല മൂത്ത്ട്ട് പർച്ചായ്യ പിന്നെ വീട്ട്ന്ന് അവിടുന്ന് കൊട്ന്നീനു അങ്ങനെ. അല്ലങ്ങി എവ്ട്ന്നേലുംക്കായിട്ട് ക് ട്ടും. ആഹ് ഇത് അല്ല വൽത് ഇത് താണ്. ഇത് നമ്മള് നമ്മള് കഴിച്ചത് നമ്മള് ണ്ടാവോല്ലോ ഞമ്മള് ഇട്ട് ങ്ങാണ്ട് അങ്ങനെ ണ്ടായതാ നമ്മള് കുയിച്ചിട്ടതല്ല. വാങ്ങി കുയിച്ചിട്ടതല്ല ആഹ്. നല്ല പക്ഷെ ചെറേ മരത് മ്മെ തന്നെ നല്ലോണണ്ടാവും ഒരു പയി നെഞ്ചെണ്ണ ഒക്കെണ്ടായി ഉം
നമ്മക്ക് ഇവിടെ ചക്കല്ല. മാങ്ങണ്ട്
ആഹ് മാങ്ങ. മാങ്ങതേമാര്ക്കെന്നെ നമ്മള് നമ്മ നമ്മള് കൈച്ച്കാണ്ട് ഇടോല്ലോ. അങ്ങനെ അങ്ങനെ മൊൾച്ച് കാണ്ടായ് മ്മെ നലോ ണ്ടായിന്
ഏ നമുക്ക് വാങ്ങണ്ടേ. അതും ബെഡയ്യന്നേണ്
പെട്ടെന്ന്ണ്ടാവ്ണതാണത് അത് പിന്നെ നമ്മള് ചെറേ ചെറേ മൊജ്ജയ്പ നല്ലം ണ്ടായി ചെറുതാണ് ചെറേതയ്യാ. നല്ലോണം വല്യതായിവരന്നും വാണ്ട
ആഹ്
ഇത് ഞാന്അണ്ടിഞ്ഞും മോൾപ്പിച്ക്ക്ണ് ആ. മയ്ന്റെ അണ്ടി കൊറേ മൊൾ മൊ മൊൾച്ച്ക്ക്ണ്. അൻക്ക് വാണെങ്കി ഞാ ട്ത്തക്കണ്ട്
ആഹ്. അയ്ക്കോട്ടെ. സ്ഥലണ്ട്. ക്ഷെ കുയ്ച്ചിടാ മടിആണ്.
മടി. അപ്പൊ നടക്കൂല മടിയാവുമ്പോ നടക്കൂല. ആഹ് നിങ്ങളെ നല്ല ചെ ടി അങ്ങനെ കുയ്ച്ച്ട്ണ ആളല്ലലെ. അയ്നോട് താല്പര്യം ഉണ്ടാവൂല
ചെടി ഞാ കുയിച്ചിട്ടീന്നു. ഇക്ക് ഇഷ്ട്ടേയ്ന്നു. അയ്ല് ന്റെ അമോഷ കാരണം ഈ ചെടിഒക്കെ കുയ്ച്ചിട്ണ നേരം ഒരു മോളകും തജ്‌ജോ വൈ ദെങ്ങാ തജ്‌ജോ കുംബൾങ്ങാ വിത്തൊക്കെ കുയ്ച്ചിടാണെങ്കി അത് തിന്നേയ്ന്നു. അയില് പിന്നെ ന്റെ ചെടിന്റെ പൂതി
ഇൻട്രസ്റ്റ് പോയി. അത് നമ്മള് പ്രായല്ലോല് വീട്ടില്ണ്ടാവുമ്പോ അങ്ങനെന്നെ പറയ.
അതേ പോലെ ന്റെ നാത്തൂന് ഇതേമാതിരി ആ. റോസ കൊബ്ണ്ട അത് കുയ്ച്ചിട്ടീന്നു അത് വെറ്റിയണ്ട്ട്ടു. പൂവ്ണ്ടായിട്ട്. ഇന്ടെ ത് ഞാ വെ ട്ടി ഒന്നു ട്ട്ട്ട് ല്യ ട് ഇന്നോട് ങ്ങനെ പർഞ്ഞു. ക്ഷെ അത് കേട്ടപ്പം അമുക്കൊരു ഗതികേടായി ആ. അപ്പൊ ന്ന്ട്ട് നാത്തൂൻ ങ്ങനെ പർ എന്തോ ഇതൊക്കെള്ള റോസേര്ന്നു വിരിഞ്ഞേ ആകെഒരട്ടം വിരിഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പ തന്നെ വെട്ടി അതാണങ്കി അങ്ങ് മേലെന്ന് കൊടുന്നതേര്ന്നു മറ്റേ ആ അഛമ്മണ്ടല്ലോ അവിടുന്ന് ന്നിട്ടത് പോയികിട്ടി
ആ അപ്പൊ വെട്ടണ എന്തിനാ വെറുതെ കാടായിട്ട്
അ ചറമേത്തടെ നിക്കുലേ
ആ ആ അതന്നെ അങ്ങനെയണല്ലോക്ക് ഞങ്ങള മുന്നിലുണ്ടയി അങ്ങനെ ഈ മുള്ളില ഒരു നല്ലൊരു നല്ല ഭംഗിയ കേട്ടാ കാണാന് നമ്മുടെ ഷോക്കൊക്കെ പറ്റും എന്നിട്ട് അതെ പറിച്ചു കാണി തോന്നു ഇപ്പൊ ഇന്റത് നല്ല രസായ്ക്ക്ണ് പുല്ലല ഇണ്ടായിട്ടേ എന്നിട്ട് അത് ഇതേമാതിക്ക് ഞാൻ എപ്പളും ഇങ്ങനെ പുല്ലറച്ചുമ്പോ ഓ ക്ക് പറ്റു ഓളാണല്ലോ ചെടി ണ്ടാക്ക തനക്കുതൊന്നു പറിച്ചുകാണ്ടി എന്നിട്ട് ഇപ്പ നല്ല വാങ്ങീനണ്ട ഞാ അത് കുറേ തൈകളുണ്ടായിക്ക്ണ്‌ ഒന്ന് വല്യ വലിയതായിക്കണ് കാണാൻ നല്ല രസായിക്കണ് എന്നിട്ട് പക്ഷെ കാക്ക മരിച്ചുട്ടോ കാക്കാന്റെ ഓർമ്മക്ക് ഇങ്ങനെ ഉണ്ടാവും എപ്പളും ഉം കാക്ക മരിച്ചുപോയി
ആ
അങ്ങനെ അതെ മറതിയെ കൊറച്ച് പ്രായുള്ളോല്ക്ക്അതൊന്നും ഇഷ്ട്ടണ്ടാവൂല്ല മുള്ളുത്തണതും മുള്ള് ഉള്ളതും